കേൾക്കുന്നല്ലേ
ആ കേൾക്കുന്നുണ്ട് എന്തെല്ലാം വിശേഷം
എന്തെല്ലാംവിശേഷം സുഖായിട്ടുപോകുന്നു. മഴയൊക്കെയല്ലേ ആ, മഴയാന്ന് രാവിലെ മുതലേ മഴ
ഇവിടെ അങ്ങനെ തന്നെ രാവിലെ മുതലേമഴേ
ഓ, ഇന്നുമൊത്തത്തില് രാവിലെ മുതലേ മഴേ തോന്നുന്നു
ആഹ്, ആഹ് അതെ അതെ
ന്നാനല്ല മഴയല്ല
ഇവിടെ കൊറച്ചു മുന്നേ ഇവിടെ കൊറച്ചു മുന്നേയൊക്കെ നല്ല മഴയാ
ഓ
ഇപ്പൊ ചെറുതായിട്ടേയുള്ളു
ഉം.. അങ്ങനെ ചെറുതായിട്ടു തൂളിയൊള്ളേ
ആഹ് ആഹ് പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞോ
ഫുഡുകഴിച്ചില്ല, ഇന്ന് സൺഡേല്ലേ ഇന്ന് പൊറത്ത്ന്ന ഫുഡ് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഇതെഞ്ഞാപറ്റി ഹലോ കേൾക്കുന്നില്ലാ റൈഞ്ചില്ല
ക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ
ആ ഇപ്പൊ ഓക്കെയായല്ലോ
ആഹ്, എന്താ നെറ്റുവർക്കിഷ്യൂവുണ്ടോ
ഇപ്പൊകൊഴപ്പ, ഇവിടെ കൊഴപ്പൊന്നുല്ല
ആ, ആ ഞാൻ കൊറെനേരായില്ലോ ചോദിച്ചു.
ആ ഞാനുമൊ കുറേ നേരായി ഹലോ ഹലോന്ന് ക ചോദിക്കാൻ തുടങ്ങി
ആഹ്, ആഹ് പിന്നെയെന്നായുണ്ട്, ഫുഡൊക്കെ കഴിച്ചോ ആഹ്, ആഹ് അപ്പൊ കല്യാണത്തിനെല്ലാം പോയിട്ടുവന്നതാ,
കല്യാണത്തിനു ഞാൻ പോയില്ല, എല്ലാവരും പോയി
ഏ.. അതെന്തേ നിങ്ങളു പോകഞ്ഞേ
പോയില്ല അപ്പൊഅവരുവരുമ്പോ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചോണ്ടുവരാമെന്നുപറഞ്ഞു
ഓ.. അപ്പൊയിന്ന് ഫുഡുണ്ടാക്കിയില്ലയല്ലേ ആഹ് എന്തെഇങ്ങൾ ഇണ്ടാക്കാ സാധാരണ ഫുഡ് എങ്ങനെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുന്ന ആളാണോ
ഇല്ല നമ്മുടെ ചോറും കറിയും തന്നെയ പിന്നെ ഞായറാഴ്ച അധികം ദിവസം ബിരിയാണിയ ഞായറാ ച്ച ഫ്രീയള്ള എല്ലരും
ആഹ് ആഹ് എല്ലാരും വെള്ളിയാഴ്ചന്ന് പറയാന്ന
ആഹ് അല്ലാരും വെള്ളിയാഴ്ചയ ഇവിടെ ഞായറാഴ്ചയ സ്പെഷ്യല്
ആഹ് ആഹ് ഏക ഏത്ര കുട്ടികളുണ്ട് നിങ്ങൾക്
എനിക്ക് ഒരു മോളെള്ളൂ
ആഹ് പഠിക്കാ
ഇല്ല ചെറുതോ രണ്ടര വയസ്സേള്ളൂ
ആഹ ആഹ ഇൻക്ക് രണ്ട് കുട്ട്യാള പഠിക്കണ് അല്ലപ്പ മോള് മോള് ഉം പഠിക്കന്ന്
ഓ എത്രല്ലാ
ഒരാള് പ്ലസ് ടു ഒരാള് ഒമ്പല്
ഓ വല്ലിയ പിള്ളേരായില്ലേ
ഓ വല്യ പിള്ളേരാ പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ
വേറെെന്നാ വിശേഷം എന്തന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിയേ
പിൻ ഇന്ന് സ്പെഷ്യലായിട്ടന്ന ആക്കില്ല ആക്കുന്നെ ഒള്ളു
ആയില്ലേ
ഇല്ല ഫുഡ് എല്ലാം ആക്കുന്നെള്ളു
ഓ ചോറും കറിയുന്ന തന്നെയാ
ആഹ് അതന്നെ ചോറും കറിയും സിക്കൻ ഉണ്ട് പിന്നെ കാ പയറുണ്ട് ഉം ഉം ങ്ങളെന്നാ ആക്കലേ പച്ചക്കറിയോ ഫുള്ളും
ആഹ് ഇവിടെ പച്ചക്കറിന്നാ അതി ചിക്കന് ചിക്കനും മീനും വാങ്ങിക്കും എപ്പോഴെങ്കിലും
ആഹ് ആഹ്
എന്നൊന്നും വാങ്ങിക്കല എപ്പഴെങ്കിലും വാങ്ങിക്കുള്ളൂ
ചിക്കനാ
ചിക്കനും മീനും
അപ്പൊ ഫുൾ പച്ചക്കറിയാ
ള്ള പച്ചക്കറി
ആഹ്
മി
ആഹ്
മീന് ഒണക്കമീൻ വാങ്ങിച്ച വെക്കും എപ്പോഴെങ്കിലും അല്ലാത്ത പ ചമീന് ഇറച്ചി അങ്ങനെ എന്നോന്നും വാങ്ങിക്കരാ
ആഹ് ആഹ് വീട്ടിങ്ങളെന്നെ ഉള്ളോ
ആരോ വിളിക്കുന്ന്
അത് ആഹ് ഒരു സുഖല്ലാത്ത ആള
ഓ നമ്മുടെ വീട്ടിലുള്ളന്നാ
ആഹ് ആഹ് അല്ല അടുത്ത വീട്ടിലുള്ളത
ശരി
പിന്നെ വേറെ വേറെന്നാ ഇങ്ങനാ പോണ് പിന്നെ അങ്ങനെ
ആഹ്
ങ്ങളെ വീട്ടില ആരൊക്കെണ്ട്
എന്റെ വീട്ടില് ഞാനും എന്റെ ഉമ്മായും ഹസ്ബൻഡും ഇടും തന്നെ ഉള്ളു
അ നിങ്ങള് നിങ്ങ ആഹ്
ഉം എന്റെ വീട്ടില ഞാനും ഒരു മോളേ ഉള്ളൂ അപ്പൊ ഇവിടുന്ന് എന്നെ തൊടുപുഴയൊക്കെ ഞാന് പോയത്
ആഹ്
അപ്പൊ അത്രയും ലോങ് ഉമ്മച്ചിക്ക് ഇവിടെ പിടിച്ച് നിക്കാൻ പറ്റൂലന്ന് പറഞ്ഞപ്പോ
ആഹ് ആഹ്
അവടെ ഹസ്ബൻഡിന്റെ വാപ്പയും ഉമ്മായും പറഞ്ഞു ഇവിടെ നിക്കാൻ
അപ്പൊ അബൻഡിന്റെ വീട്ടിലോ
ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠനും പെങ്ങളും വാപ്പായും ഉമ്മായും എല്ലാം ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ ആയി പിന്നെ ഞാൻ ഇവിടെ വർക്കും ചെയ്തായിരുന്നു പോയോ പിന്നെയും പോയോറച് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ച്ചാ
നിങ്ങള് നിൽക്കുന്നോടത്ത നിന്ന് മാറുന്നുണ്ടോ
ആഹ് ഇവിടെ അങ്ങനെ പ്രശ്നൊന്നുമല്ലാലോ ഞാൻ പിന്നെ വൈഫൈയു ആണ്
ആഹ്
ആ കേൾക്കാന്ന് കേൾക്കാവോ ഇപ്പൊ.
ആഹ് ഇപ്പ കേൾചഇപ്പൊ കേൾക
ആഹ ഇനി അവിടന്ന് മാറണ്ട അവിടെ നിന്നോ.
ആഹ്
മോള ഏതാ ഹോ മഴ്സോ മഞ്ജുസോ.
ഹുമാന്റിസ്
ആഹ്
മഴക്കാലം ആയാൽ.
വേറെന്നണ്ട് വിശേഷങ്ങളൊക്കെ വീട് എന്താണ് ടൂറൊെ. ക്കെ പോവാറുണ്ടോ അപ്പൊ വർക്കാലം അായത് കരണം ടൂറും കാര്യങ്ങളൊന്നും ഇണ്ടാവില്ല.
ഇല്ല ഇല്ല ഞൻ മറ്റേ പ്രിയദർശിനി ബസ്സിലക്കെ
നമ്മുടെ ഇവിടെ ഇല്ലാത്. ന നമ്മുടെ ഈ വഴി കെഎസ് ആർ ടി സി ഇല്ല. ഉ നിങ്ങള് പോയാ
ഞാൻ കേറിടില്ല കേയറാൻ വേണ്ടിക്കപ്പോ ഭാ ഭയങ്കര തിരക്ക് അ സ്റ്റെപ്പുമ്മല് വര ആള
ഉം ഇവിടെ ജോലി കഴിഞ്ഞഞ് പോകുന്ന ഫ്രണ്ട്സ ഒക്കെ പറഞ്ഞേക്കാം. നല്ല തിരക്കന്നൊക്കെ
ആഹ ആഹ്
അത് പിന്നെ ടൂറൊന്നും പോകവാൻ പറ്റിയല്ലല്ലോ ട്രിപ്പ്ന്നും പോകവാൻ പറ്റുഒന്ന് തോന്നുന്നില്ല
ഐ ഏ ട്രിപ്പ് ട്രിപ്പ്ന്ന് വെച്ചാല് നമ്മക്ക് ലോങ്ങ്‌ ഇപ്പ വയനാട്ട് പോണെ കോഴ കോട്ടറ്റു അങ്ങനെ വ അങ്ങനെയൊക്കെ പോവാ അല്ലാതെ. ഉ ഉ അങ്ങനെ മറ്റ അല്ലാതെെ എവിടെ ഞങ്ങ ഞങ്ങളെ നാട്ടിലും. അങ്ങനെ അടുത്തൊന്നുംല്ല കെഎസ് ആർ ടി സി കുറച്ച്. പോണംഎലങ്കില് ഉം. എനിക്ക് പോണംന്നൊക്കെ ഇണ്ട് പക്ഷേ ഫുള്ള് തരക്ക.
ആഹ്
അധികം ഈ സ്കൂൾ കുട്ടികളേ.
ആ സ്കൂൾ കുട്ടികളും പിന്നെ ജോലി ചെയ്യുന്നവരും. രാവിലെയും വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേ
ആ ആഹ്
നല്ല കാര്യായി ഈ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ. പെട്ടെന്നൊന്ന് വീട്ടിൽ പോയി വരാനൊക്കെ സുഖം.
ആഹ ആഹ അതല്ലാം ചെയ്യാം.
ഉം
ബസ് വേറെൊന്ന
നിങ്ങള് എങ്ങനെയ് വെക്കേഷൻ ടൂറെ എല്ലാം പോയിന.
നമ്മള് ഇപ്പോ ഇടക്കിടക്കൊക്കെ പോവാാറുണ്ട്. ടൂറ്ന്നല്ല ഇങ്ങനെ ചുമ് പുറത്ത് കറങ്ങിയാൻ വേണ്ടി
ആ ആ ആ ആ അവിടെ അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട്.
ആഹ് ഇവടെ നമുക്ക് പോകാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങള് പിന്നെ ഞമ്മള് എന്റെ ഹസ്ബന്റ് ഇടുക്കിയാ അവിടെ തന്നെ
ആഹ് ആഹ് അവിടെൊക്കെ ഒത്തിരി സ്ഥലം കാണാനുണ്ടല്ലോ
ഉം അപ്പൊ നമ്മളിങ്ങനെ ഈ സൺഡേ ഒക്കെ അങ്ങയിട്ട് അങ്ങനെ പോകും ഇപ്പ മഴായത് കാരണംപ്പോ അങ്ങനെ പോവാറില്ല
ആഹ് ആള് നല്ലോണം ഇങ്ങനെ കാണാനൊക്കെ ഇഷ്ടംപോലെണ്ട്ല്ലേ
ഉം പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് നന്നു
ആഹ് ഉം
ചെറിയോൽക്ക്പ്പൊ അങ്ങനെ കാണുന്നത് ഇഷ്ടാവൂല പ്രകൃതി കാണാനും വല്ല്യ താല്പര്യണ്ടാവൂലാ ഇവിടെ എന്റെമ്മക്കെ ആഹ് ടപ്പട്ടതാ
ഏഹ്
ആഹ് കാടും മലയും കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോണോന്നോയ്ക്കും
അത് നല്ല മണന്ന് ഫോട്ടോ ഒക്കെ എടുത്താലടി
അടിപൊളിയാ ഉം അതാ പറഞ്ഞേ അങ്ങനെ ആസ്വദി ക്കാൻ പറ്റുന്നവരേ കൊണ്ട് പോണം
പോണം ഞാൻ വിളിക്കട്ടാ
ഓഹ് ആയിക്കോട്ട